ആഹ് കേക്കില്ലേ
കേൾക്കാണ്ടോ?
ഏഹ്
കേൾക്ക്ന്നില്ലേ?
ഓഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട് ആഹ് പെട്ടെന്നാ കളിയാണ് അനെ കാണലില്ലെപ്പൊ ഓരോ രാത്രിയ്ല്ലേ രാത്രി പൊൽച്ചക്ക്
ആഹ്
ആഹ് ഒരു നേരല്യാത്ത സമയത്തായോണ്ടെ ഞാപിന്നെ അങ്ങനെ കാണലെല്ല ഏഹ്
ഭർത്താവ്വേണോ
ആഹ് കാണൂ
ആഹ് അപ്പൊ ഏഹ് ഏത് ഏത് ടീമാ
ഓര് അർജന്റീന
ആഹ് മൊത്തത്തിലെല്ലാരും താണ് കൂടുതലാൾക്കാരും
അതാണ് അതിക്കോന്ന്ണെ ചെൽപ്പോ ജയിക്കുന്നോണ്ടാ കഴിഞ്ഞറാവിശ്യം ജയിച്ചൊവരാണല്ലോ
ആഹ് ആഹ് അല്ലെങ്കിലും അവർക്കന്നെണ് കൂടുതൽ ആരാധകര്
കൂടുതല്കിട്ടുന്ന ആ ആളാണ് ഇപ്പൊ മറ്റേ എന്താറിയാ അപ്പൊപിന്നെ ഒരുകോറിയല്ലെന്നെ അടുത്തതിലേക്ക് സെക്ഷന്ലേക്ക്
ആഹ്
ആഹ് ഒരുസം തന്നിയാണ് വെല്ലുവിളികളാണ് കൂടുതല് ഹങ്ങോട്ടുങ്ങോട്ടും പറയല് ആഹ് അല്ലന്ന്ട്ട് രാത്രിത്തേക്ക്ള്ള കായോ?
ആഹ് അത് നമ്മള് ഉച്ചക്കന്നെണ്ടാക്കി ത്തിവെച്ച്‌ണ്ടാവെലോ അയ്‌ല് ബാക്കി ണ്ടാവും ഉം ഉം
കണ്ടല്ലെല്ലേ
ആഹ് അതെ ചെല വീടുകള്ലൊക്കെ രാത്രിക്ക് വേറണ്ടാകും
ആഹ് രാത്രിത്തെ വേറെണ്ടാക്കും ചെലര് പറയ്ണെക്കാ രാത്രിത്തേക്ക് വേറെ വേണംന്നൊക്കെ
ആഹ് ആഹ് ആന്ന്ച്ചാല് ഉച്ചക്ക് വെച്ച ചോറ് കഴിക്കില്ല അങ്ങനെയ്ള്ള
കഴിക്കില്ല അതാണ് ഓർക്ക് ചെലവർക്ക് തണുത്തയി പിന്നെ എന്താണ് അപ്പംതന്നെ കിട്ടണണ്ടാക്കിട്ട് ഓരോരോ നിബന്ധനകള്ണ്ടോ? ആഹ് ചെലൊർ അങ്ങനെയ്ണ്ട് ഇപ്പൊ ഇപ്പയ്നെല്ലാരും ഡയറ്റ് നോക്കുന്നാൾക്കാ ചെ കുട്ടിളൊട്ടിട്ട് വല്‌യൊരു വരെ ഡൈറ്റ് നോക്ക്ണ്ടല്ലോ
ആഹ് പ്പങ്ങനെള്ളത്ണ്ടാവും പക്ഷെ അതല്ലാതെ ചെല വീടുകൾക്ക് നിർബ ർഭന്താണ് ഉച്ചക്കൽക്ക് വെച്ച ചോറ് വേറെയും രാത്രിക്കൽക്ക് വേറെ ചോറ് വെക്കണം അങ്ങനെ അങ്ങത്തെ രീതികളുള്ള വീ
ആഹ് വീട്ണ്ട് അങ്ങനെ അങ്ങൻത്തെ രീതിള്ള വീട്ട്ലൊന്നും നടക്കൂല ഓരോ ചിട്ടകള്ണ്ടാവുമ്പോളെ ഏഹ് ഓഹ് സിൻമെക്കെ കാണും
ആഹ് ഒരു സിനിമെല്ലേ ന്താണ് ആഹ് മറ്റേ ഗ്രേ ഗ്രേറ്റിന്ത്യൻ കിച്ച് ച്ചൺ കണ്ട്ട്ടുണ്ടോ ആഹ് അവ് അപ്പൊ ഹാവൂ നമ്മൾ ഇത്രയും പണിയൊക്കെ ചെയ്യിണ്ടൊരിസംന്ന് പ്ക്ഷെ അയ്ല് കൊറച്ച് പണി കൂടുതലാണ്
കൂടുതലാണ് അയ്ല് എന്തക്കാണ് ചിട്ടകൾ പേരിയേട്സായ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ്
പ്പിന്റെ ഇവ കണ്ടു വെച്ചച്ച് ഒരു പെണ്ണ ഒരു വീട്ടിൽ ഇത്രയും പണി ചെയ്യണം മെ നെ അതില് കുറച്ച് പണി കൂടുതലാണ് അത്ര പണിയൊന്നുല്ല കാരണം ആ ണ്ട് അങ്ങനെയുള്ള വീടുക ണ്ട് അതണ വെച്ചാല് ഇതൊക്കെ നോക്കണത് ഈ അമ്പലത്തിന്റെ ഇതൊക്കെ നോ ക്ക ങ്ങനെ വെച്ചിട്ട്
ന്റെ എന്താ പറയാ അച്ഛറെ ചേച്ചീന്റെ മോന്റെ ഭാര്യ ണ്ടെനി
ആഹ്
ഏച്ചി നല്ലോണം ജോലി എന്താ നല്ല പഠിച്ച് നല്ല ബാങ്കിലൊക്കെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു ഇ കല്യാണം കഴിഞ്ഞഞ് കഴിഞ്ഞപ്പോ പോരും അറിയ എന്താണ് ഉ പണിക്ക് ഒരാള വെക്കണെങ്കില് പോയിക്കോളാന്
ആഹ് ഇത് എം ചില വീടുകളിൽ അടുത്ത് അമ്പലം അങ്ങനെ എന്റെ കൂട്ടുകാര് പറയിനേട്ടണ്ട് അച്ചല് അവള് കല്യാണം കഴച്ച് പോയ വീടിന്റെ അ അമ്പലയതോണ്ട് അവർക്ക് തൊക്കെ പ്പൊ പുറത്തുന്ന് വെച്ച എന്താണ് എന്തൊക്കെല്ലേ അതൊക്കെ മാംസൊക്കെ പുറത്തുന്ന് വെച്ചിട്ട് ആ ന്ന് വെച്ചിട്ട് കൊ കൊടുന്നതാണെങ്കിൽ വെച്ചതാവണം നമ്മെ വീട്ടിൽ വെച്ചിട്ട് ട്ട് അങ്ങനെ ആ അങ്ങനൊക്കെ അങ്ങനൊക്കെ നമ്മള് പറയ കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല പിന്നെ അതുപോലെ പൊറ്ത്തായി കഴിഞ്ഞാല് വീട്ടി പോണം
ആഹ് ആഹ് ചെവർക്ക്ണ്ട് അത്പ്പോഴും പി വിചാച്ച
ആഹ് ആഹ് അത് ഇന്നും മാറാത്ത വീടല്ലപ്പ അതില്ന്നെ അതില് പക്ഷെ അതില് നമുക്ക് ആഹ് പക്ഷെ അതില് നമുക്ക് ഇപ്പ ആഹ് ആഹ് ആഹ് അതിലാ നായിക ചെയ്യുമ്പോ കൊറെ ബുദ്ധിമുട്ട് തോന്നിയല് പിന്നെ അതിലൊരു അമ്മായി ആരാണ്ട് വെരൂല്ലേ പൊറത്ത് ഇവള് ഈ നായിക പുറത്താവുമ്പോ ആഹ് ആഹ് അവരാണെങ്കിലോ അവരാണെങ്കിലോ ആഹ്
ഓർന്നാണ് കൂടുതൽ കിട്ടാ